എന്തൊക്കന പണികളൊ കഴിഞ്ഞോ പല സുഖമാണ് കൊ പ്പങ്ങളൊന്നും ഇല്ല
മഴ ണ്ട
ഉം മഴ പൊല്ലല്ലോ പൊരിഞ്ഞ വെയിലാണ്
ഉം അവിടെ ഇങ്ങനത്തെ നല്ല വെയില് ഞാൻ തിരുമ്പളൊക്കെ തിരുമ്പിയ കെട്ട് കുളി ഒക്കെ കയിഞ്ഞ്
ഏ ഏ ഞാനന്താ അവിടെ തി ഇല്ലയ തിരുമ്പാള മെഷീനൽുണ്ട് പിന്നെ യൂണിഫോ ഇപ്പമ്മ കല്ഉ മതിച്ച തിരുമ്പിക്കണേ ഇീ ചോറിന് ഇതാ വെള്ളം വെച്ച് ഇ മോന ഒന്നേരക്ക് വര
ആഹ്
ചോറ്ണ്ടാക്കാ ചാരിച് നെ നോമ്പ് ആയോണ്ടൊന്നും ഉണ്ടാക്കിട്ടില്ലേ ഇനി
കുട്ടേക്ക് സ്കൂളിനയത കൊണ്ടന്ന് സ്കൂൾ ണ്ട് ഇവിടൊക്കെ
ആ അവിടെണ്ട് മക്കെ മൂത്തം രണ്ടാൾ സ്കൂള് പോയീണ് മറ്റോ ഇ നോമ്പായിട്ട് ഒന്നര വരെ ഉള്ളൂ സ്കൂള് എ നൈസറി എറിഞ്ഞി എ അപ്പൊ ഒന്നരകുമ്പോത്തിനേക്ക്
ഇഞ് ഇപ്പോ വൈകുന്നേരം ആയിരിക്കും അടുത്ത ട്രിപ്പ് പണി നോക്കുമ്പോ
ഉം ആഹ അതന്നെ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് കാര്യല്യാ അടുത്ത ടിപ്പുമൊക്കെ വരില്ലോ
ഉ ഇന്നഎന്താ സ്പെഷ്യൽ ന്ന്
ഇന്നിപ്പോ ഞാൻ തന്നെ ഉള്ളു അപ്പൊ ഞാൻ ആഹ അത് മതി ഞാൻ നോ ഞാൻ ഇവിടെ ആ ഇവിടെ പൊതുവെ നോമ്പണിജാര്ച്ചി എന്റെ പുതിയാപ്പൾക്കായാലും ചോറ് വേണം അത് ചോറേ തിന്നുള്ളൂ പല നമ്മളെ പത്തീരി അങ്ങത്തൊന്നും തിന്നൂല
നോമ്പാർ കുമ്പള
ആഹ് ന്നോബർക്കുമ്പം നമ്മൾപ്പം ഞ്ഞി കെടക്കാൻനേരത്തല്ലേ തിന്ന
ആ
ഉ അപ്പൊ അതിന് പത്തിരി ഒന്നുംഉണ്ടാക്കിട്ട്കാര്യം തിന്നൂല അഹ് ആ-പിന്ന വണ്ട മുതലേ ചോ ചോറ തിന്ന തോന്നണ്ട് ചോറന്നെ പറ്റുള്ളൂ
നോമ്പ് നോറ്റാലും അങ്ങതന്നെ
തന്നെ
ഒമ്പോർകണത് സാദ ചോറത ബിരിയാണ്യോ
ഉം അത അങ്ങനത്തന്നൊന്നുംല്യാഅപ്പൊ പലഹാരൊക്കെ ഉണ്ടാക്കി പലരും ജ്യൂസൊക്കെ കുടച്ച് കഴിഞ്ഞ് പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ടല്ല ഇത് തിന്ന പത്തിരി ഇതൊക്കെ ആ സമയത്ത് ചോറ തിന്ന അഹ് ആ കൂട്ടം കൂടി പിന്നെ ഞാനോ ചോറാക്കി പിന്നെ മക്കളിപ്പോ വലുതായപ്പോ മക്കൾക്ക് നിർബന്ധാണല്ലോ പല ഇത്ണ്ടാക്കണം എന്നുള്ള പത്തിരിയും
അതുകൊണ്ട് ജ് കഴിച്ചില്ല സുഖാണല്ല ആ് ഇവിടൊക്കെ ഞാൻ ഒറ്റക്കുമ്പോ രാത്രിയത്തഴാതിനൊക്കെ ഞാൻ രാവിലെ ചായലെ കെട്ടക്കാട്ടൊക്കെ കുടിക്കുന്നു ഇബാറുകന്താ ഇവരുക് ചോറും കൂട്ടാനും ഉപ്പേരിം പ ല്ല ഇണ്ടാകാണം അത്താത്തിനണെങ്കിൽ നൂമ്പ് തുറക്കുമ്പോ അ കടി വേണം പിന്നെ ചോറ് പിന്നെ അല്ലെങ്കിൽ ചോറോ കഴഞ് പിന്നെ രാത്രി പിന്നെ ഒന്ന് കഴിക്കും അങ്ങനൊക്കെയാണ്
ഏ ഇവിടെ അത്തായത്ന് ഇക്ക് ചോറ് നിർബന്ധണ് പുതിയാപ്പ്ള അവലും ചായ കുടിക്ക
എനിക്കാവലോ ഇഷ്ട ഞാൻ ഒറ്റക്ക ആകുമ്പ എനിക്കാ പറ്റൂല അപ്പൊ പിന്നെ വേറെണ്ടാക്കണം പ്പ ഞാൻ പിന്നെ
പിന്നെ മോക്കെന്തെങ്കി മള് പിന്നെ നോമ്പർക്ക്പ എ ഇണ്ടാവുല്ലോ പത്തിരി എന്തെങ്കില ഓക്കത് അതൊണ്ട് നോ- പിന്റെ മുത്തച്ചട് പറയും എനിക്ക്ിന്നെ നോമ്പ ആയാലും കുഴപ്പമില്ല നോമ്പ അല്ലെങ്കിൽ എനക്ക് പിന്നെ എനിക്ക് ഒന്നിനോട് ഒര്
ഉം ബുദ്ധിമുട്ടില്ല ഇ പ്രാശ്യം മീനെ നോവുമ്പോ ഉപ്പ ഞാനും പുതിയപ്ലേ ഒറ്റക്കാരുന്ന് പ്പ പറഞ് ഈ പ്രാശ്യം നോമ്പിന് ഞൻ ചോറോക്കൂല്ല ഞാൻ ചോറോ കണ് പറഞ് ന്ന് എങ്ങനെ ആ എന്നിട്ട് ഞാനിതേപോലെ കടിണ്ടാക്ക ഞ്ച ആട്ടപ്പടിയൊക്കെ ഇട്ടിട്ടു ചപ്പത്തിക്ക ഇണ്ടാക്കും അത്തയ് തിന് നോമ്പോർക്കുമ്മള് കഴിക്കും പിന്നെ ഞാ ജീരകക്കഞ്ഞി ഉണ്ടാക്കും കഞ്ഞി വേണം മൂപ്പര്ക്ക് പിന്നെ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കും
അവിടെ എന്റെ പ്പൊക്കെ അങ്ങനെ മ്മ്ക് അവിടെപ്പക്കെ പത്തിരി തന്നെ നോക്ക മുപ്പ ദിവസം പത്തിരിയ വേറൊന്നും പറ്റൂല ത്തിരി വേണം ഒരു ചട്ടി ചീര കഞ്ഞി വേണം ഒരു ചെമ്പ് തരി കഞ്ഞില്ല്യെ അത് വേണം ങ്ങനെക്കെയാണ്
ആ് അവിടെ തരിക്കഞ്ഞൊക്കെ വേണം ഒരു കോഴപ്പ വേണം എന്റെ ഹസ്ബൻഡ ചേർ തരിക്കഞ്ഞി വല്ല ഇഷ്ടാ
ഏ ഏ ഇവിടെ ഞാന് ഒരു മൂന്ന് ഗ്ലാ ഉണ്ടാക്കുകയാണെങ്കിൽ ആയ്ച്ചൽ ഒരിക്കൊക്കെ ഉണ്ടാക്കുള്ളൂ മൂന്ന്ക്ാസ്
ഉ അവ എല്ലാർക്കുന്നും പറ്റൂല അവിട ഞാന എൻന്റെ മ ക്ക് ചെറിയ മോളം കുട്ടികളും അങ്ങനെ കുടിക്കൂല വലിയ മോളം കുട്ടികളും മാപ്പൊക്കെ കുടിക്കും അവർക്ക്ിഷ്ട അപ്പൊ അത്ന്നാ അതൊരു വലിയൊരു കപ്പ് നിർബന്ധാ ഉണ്ടാക്കയാണെങ്കിൽ കപ്പില് കിട്ടണ ഒരു ക്ലാസ്സ ഒന്നും പോരാ
പിന്നെ രണ്ടാക്കാണെങ്കിൽ പിന്നെ അത് കുടിക്കണംോ അല്ലെങ്കിൽ തിന്നണംോ അപ്പൊക്കൊരു സം അത് ബാക്കിയായി ന്നലെ പിറ്റെന്ന് അ തന്നല്ലേ അപ്പൊ ഭയങ്കര
എന്നല്ല പ്ര്രാശ്യം നോമ്പിനേ ജ്യൂസും ഒക്കെ ഒയി ജ്യൂസ് ഉണ്ടാ പിന്ന പഞ്ചസാര ഇടണ്ട അപ്പ പിന്നെ പഞ്ചസാര ഒക്കെ ഒഴവാക്കിോക്കി തടി ഒക്കെ എങ്ങന ഒന്ന് കൊറക്കാൻറ്റോ ജ്യൂസ് ഉണ്ടാക്കില്ല പ എണ്ണപ്പലാരം ഉണ്ടാക്കില്ല ഉം കൊയ് വാക്കി കാണ നോമ്പും മുപ്പി ചായയൊക്കെ ഒയിവാക്കി പക്ഷെ നോമ്പൈഞ്ഞേരടി ചായടി തുടങ്ങി
അത് ഞാന എന്താ റൈറ്റ് കൂടിയാ ചെയ്യറ്ണര്ണോ സ്പീഡിലങ്ങട്ട് പലരെ ജോലിട്ക്കും
ഉം
അതിന്റെ പിന്നെ ഇവല് പറയും ഇവള് തടിക്കുകയാണെങ്കിലും കൊറച്ച് കഴി ഞാൻ വിചാരി ച്ച ഞ മിലിയുട്ടോ
ഉം
ത്തിന്റെ മുക്കൊക്കെ ചോദി പ്രസവിച്ചു കഴിഞ്ഞപ്പോ നല്ല തടിച്ചിനി ഞാൻ പറഞ്ഞ് കണ്ടർഞാണ്ട് പെരെലെ പ പണിയെടുത്തോ അല്ലാതെ ഒരു പണിയെടുത്ത് പത്തി ൻറ്റ് കഴിഞ്ഞിട്ട് ഒരു പണിയെടുക്കുമ്പോ ശരീരം ത അറിയണില്ലല്ലോ നന്നാക്കി അങ്ങട്ട് ശരീരം വേഗം വേഗം അന്റെ പണി പത്ത് മണിയ അപ്പ രമ പറഞ്ഞത് ശരിയന്ന് കേട്ടോ കൊറേ ഞാൻ വയി ഞാൻ ആക്കം പോലെ പണിയെടുത്തിട്ട് കാര്യല്ല നമ്മളെ ശരീരം അറിയണില്ലല്ലോ
അതിനി ചിലരൊക്കെ ഇണ്ട് വൈകുന്നേരം വരെ പണിയെടുത്തുകണ്ടിരിക്ക എനിക്ക് ഇഷ് ഇഷ്ട ഇല്ലാത്ത പണിയാണത് നിക്ക് കണ്ടുകൂടാം നിങ്ങക്ക് നേരത്തെ പണി കഴിഞ്ഞൊരു ഒരു വാത്തിരിക്കണം വെക്കണം കഴിച്ചാ പിന്നെ സമാധാനത്തി ഇരിക്കാലോ ആൾക്കാർക്കണ്ട കഴ അരെരോളം പണി കയിയൂല ഓരോരുത്തർ മൂന്ന് മണി നാൽ മണി കാണനെ തിരുമ്പോ വെച്ചരുന്നു ഉ ഞാനൊക്കെ എന്താലും പതിനൊന്ന് മണി ആ പന്ത്രണ്ട് മണിന്റെ ഉള്ളിൽ എന്തായിനക്കു കുളിച്ച് അകത്തു പ്പാണെങ്കിലും അല്ലെങ്കിലോ
ഏ ഞാന് ആദ്യക്കിന്റെ വേഗം കയ്യേന് മോൾ ഒമ്പദര ആവുമ്പോയേക്കും സ്കൂൾ പോകും ഇപ്പൊ മോൻക്ക് ചോറും ഇന്തൊക്കെ ഉള്ളോണ്ട് ഓൻക്ക് വേറെ മ്മക്ക് വേറെ പിന്നെ ഓന്റെ ചെലപ്പോ ചായ കുടിക്കൂല മറ്റേതാവുമ്പോ പിന്നെ നമ്മടെ നമ്മള അടുണ്ടാവുമ്പോ എപ്പോഴും ചായ കൊടുക്കല്ലോ ഇത് പത്ത് എട്ടര ആവുമ്പോൾ അവിടെ എത്തിക്കണ്ടേ അപ്പൊ ഇപ്പം കൊറച്ചൊന്ന് ഒരു മണി ചിലപ്പം പന്ത്രണ്ടര ആവുമ്പോയേക്കും ഒക്കെ കഴിയുള്ളൂ പിന്നെ വർത്താനത്തി ഇരുന്നാ പിന്നെ
അതാണ് പിന്നെ അതിന്റെ ഇടയി കൂടെ ഒന്ന് ഫോൺ എടുക്ക ആരേലും വിളിച്ചു അങ്ങട്ടും ഇതാകുമ്പോ അങ്ങനെ നേരം വഴുകും അതിന്മ്മേ ഇരുന്നാല് നമുക്കൊന്നും നോക്കാതെ അങ്ങനെ
ആ അയിമക്കെ നോക്ക ഫോണ് കയിമ്മൽ കിട്ടിയോ പിന്നെ അങ്ങോട്ട് പിന്നെ ആഹ് കല്ല പിന്നെ അനിയത്തിരൊക്കെ വിളിച്ചാൽ ഞാൻ എന്ത് ചെയ്യും ചിലപ്പോ കോൺഫിഡൻസ് ആയിട്ട് വിളിച്ച് അല്ലെങ്കിൽ ഒറ്റക്ക് വിളിച്ചാലും ആദ്യ ഒന്നും എ നിക്കറിയില്ലേ ഞാ ഞാൻ അങ്ങനെ ചെയ്യും ഇവള് ലൗഡ് സ്പീക്കർ ഇവള് പണികളൊക്കെ കഴിക്കും
ആ അതോ ഓൺ ആക്കി വെച്ചിട്ട് സ്പീക്കറിൽ ഇട്ടാൻ മതി വേറെ ആരും ഇല്ലെങ്കി പറ്റും നമ്മൾ ഒറ്റക്കെക്കാകുമ്പോ പ്പ മ്മക്കങ്ങനെ ചെയ്യ
ഉം ഇപ്പൊ ഞാനു അങ്ങനെ ചെയ്യലാ ഓള് വിളിക്കും വിളിച്ചാല് ഇവട്ന്ന് ൻ്റെ പുതിയാപ്പള കാര്യ കാര്യം ഒന്നും ഓൽ പറീല അല്ലാത്തൊക്കെ പറിം ഒരു മണിക്കൂർ വെറും ഒന്നര മണിക്കൂറൊക്കെ വർത്താനം പറിം ഇപ്പൊ ഞാനും ലൗഡ്സ്പീ പിക്കള്ട്ടച്ചിങ്ങാണ്ട് ഇന്റെ പണികള് കഴിക്കും
ഉം തേബ് കാണും അല്ലെങ്കി പണി കയ്യൂല അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും
പിന്നെ അങ്ങനെ ഇപ്പൊ പിന്നെ മൂത്തെച്ച്യാളായിട്ട് വർത്താനം പറഞ്ഞ് ഇര്ന്നാൽ ഇപ്പങ്ങട്ട് പോയാ പിന്നെ ഇപ്പൊന്നും അപ്പൊ ഞാൻ വേഗം അൗത്ത്ക്കേറലാ ഇപ്പൊ കൊറച്ചേരം നിന്നീനീ ഇ താത്ത വന്ന് ഇവരൊക്കെ പർണെന്നെ പിന്നെ ഞാൻ പറിം ആ ആ ക്ക അമ്മൾ തൊ ഒര് തൊടിയിലാണ് എല്ലാരും കൂടി
എസ് അതാണ് എല്ലാരും കൂടെ ആവുമ്പോ ഒന്ന് ആണ്ട് പോവലും ഇങ്ങണ്ട് പോവലും ടൈം പോവാൻ മേ പെട്ടെന്ന് ടൈമ ഒക്കെ പോകും..
വേം സമയം പോവും ഇന്റെ തല നോക്ക്യണ്ടാന്ന് പറഞ്ഞാല് അങ്ങന പോയാ പിന്നെ, ഞാൻ പ പിന്നെ അങ്ങ് പായലാണ് മോനെ കൊണ്ടരാൻ വേണ്ടി പോവാനാവുബോ.
ഉം.
ഞങ്ങള് പായലാ ഞാൻ പറിം അന്റെ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോ ഞാനീ നേരം
ഇമ്മി ഇപ്പിം ഒക്കെ ണ്ടാ
ഇവിടെ ഇപ്പല്യാ, ഇമ്മള്ളു. ഇപ്പവടെ അടുത്തൊര് എട്ട് പത്ത് കൊല്ലം ക്കെ ആയി ഇപ്പ മരിച്ചിട്ട് ഇൻക്ക് ഇമ്മീം ഇപ്പീം ഒക്കെ ണ്ട് ട്ടൊ
ഉം, ഹസ്ബന്റ് നാട്ട്തന്നെ.
ആ ഇവിടെ തന്നെ ഇമ്മന്റിം ഇപ്പന്റിംട്ത്ത്ക്ക് പോവാൻ കയലില്ലാന്ന്ള്ള ഒര് തെള്ളൂ.. ഇസ്കൂളും മദ്രസെക്കെ ഉള്ളോണ്ടേ. അതെ ആ ഒഴിവുല്ല രണ്ടു നേരം ഒരാൾക്ക് രാവിലെയാണ് മദ്രസ് ഒരാൾക്ക് വൈകുന്നേരണ് മദ്രസ്.
ഉം.
പോവാൻ കയിലല്ലോ അപ്പൊ പിന്നെ മോള് പത്താം ക്ലാസ്സി ട്യൂഷനും ഉള്ളോണ്ടേ. പിന്നെ ഒരു ശനിയാഴ്ച ച്ചക്കല്ലേ ഞായറാച്ച ലീവ് പന്തി പതിനൊന്നര വരെ ഉണ്ടാവും ട്യൂഷന്.
ഉം.
അതൊക്കെ പിന്നെ കൈഞ്ഞ് ഓള് ഇവിടെ എത്തുമ്പോ പന്ത്രണ്ടര പന്ത്രണ്ടെ മുക്കാലാകും പിന്നെ നമ്മൾ പോയി നിൽക്കാനുള്ള സമയല്ലല്ലോ.
അടുത്തന്നെയാണോ?
ഉം കൊറച്ച് ദൂരണ്ട്. ഉം അ അത് കയ്യൂല്ല ഉം അങ്ങനൊക്കെ പോയി വരാ. ഇപ്പൊ അതായതോണ്ട് ഓള് ഇങ്ങനെ ആയോണ്ട് പിന്നെ പിന്നെ എന്താ പറ ഞമ്മള് പോകാന്ന് പറഞ്ഞിട്ട് കാര്യല്ല ഓൾക്ക് ആദ്യം വരണം. എഡ്ക്കാണെങ്കിലും മൂത്താക്ക് ആ ദ്യം വരണം ഞാൻ പറഞ്ഞ് ഇജ്ജ് ചെറിയ കുട്ടളങ്ങാട്ടിയും കഷ്ട മറ്റുള്ളവരെ രണ്ടാമത്തോളൊക്കെ പറയും ചിലപ്പോ ട്ടോ ഉമ്മച്ചി പൊയ്ക്കോ
അല്ല അവിടെ നിക്കൂല മുതച്ചമാരോട നക്കൂല.
അതെ മൂ രണ്ടാമത്തോളൊക്കെ പറയും ഞാൻ ഇവിടെ നിന്നോള മൂത്തോളും പറിം ഞ വടെ നിന്നോള ഫോണ് തന്ന ഞാൻ നിക്ക റിം ഞാ പറിം ആങ്ങൻതെ നിക്കല് ജ്ജ് വാങ്ങ ഞാൻ പോണില്ല പോണ് ഇട്ത്ത്കാണ്ട് ഹ് ഹ്
പോയില്ലെങ്കി പിന്നെ പിന്നെ നമ്മക്ക് ഭാവിൽ അതൊരു സങ്ക ണ്ടായി മാറും പിന്നെപ്പം ഉം. എന്റെ ഇപ്പ വിളിച്ചാ അത് ഇങ്ങനെ വരുന്നില്ലേ വര് എന്ന് വിളിച്ചാലും ചോദിക്കുള്ള പരിപാടി എന്തെലും വന്ന പ്പൊ വിളിക്കു എന്തേലും വേണോ അത് കൊണ്ടോ കൊണ്ടോര്‌ണോച്ച് പ്പ വിളിച് ട്ടൊള്ളു അടുത്തേനണേ എനക്ക് അധികൊന്നും പോകാനൊന്നുല്ല. കുറച്ചുള്ളൂ എന്നാലും ഞാനിപ്പോ ഈ പറഞ്ഞ മാതിരി ഓരോന്നു ഓരോന്നു ആയിട്ട് അങ്ങനെ ഉണ്ടാവും. അപ്പോളൊന്നും പോവൂല എപ്പളേലും പോകും എന്നാലും കൂടുതൽ പോവാൻ നോക്കും പക്ഷെ എന്നാ തന്നെ പരാതിയാണ്.
ഉം ഉമ്മ പറഞ്ഞു ഞങ്ങളൊരു കാലശേഷം എന്നപ്പ ഇങ്ങള് കൊതിക്കും ഇങ്ങോട്ട് വരാന്.
ഉം എളുപ്പം പിന്നെ നമ്മക്ക് പോ പോയിട്ട് ആരുണ്ടാവില്ല. അറിയ ഓലുള്ള കാൽ ത്തും വിളിച്ചാനും പറയാന് ആളുള്ള പോലെ പിന്നെ അപ്പ എത്ര ആളുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല പിന്നൊക്കെ കണക്കന്നീകാരം. പിന്നെ ഒന്നും പോവാനൊന്നും തോന്നൂല നമ്മുക്ക്.
അതന്നെ എളച്ചൻ പറയും ഇപ്പ ഇങ്ങള് അതിനൊക്കെ ഇങ്ങള് ഖേദിക്കും ഇപ്പൊ എന്താണ് ഓൾ വിളിച്ചോയ്ക്കും ഇജ്ജ് വരേണ്ടത്താത്ത ചോയ്ക്കും ഞാനേക്ക് കയ്യൂല മോളേ ന്ന് പറഞ്ഞ ഓളും പോണില്ല. അപ്പൊ മറ്റ അനുജത്തികളും ചോദിക്കും ഇജ്ജ് പോരോടി ചോയ്ക്കുമ്പോ ഓള് പറ ഞാൻ എനിക്ക് കയ്യൂല ഓക്ക് പറയുമ്പോ ഒരു സ്റ്റോപ്പ് ഉള്ളു.
ഉം.
ന്നാലും ഓക്കാണ് ഞമ്മളത്രയും വരാം കയ്യാത്തെ ആഹ് അപ്പൊ അങ്ങനെ പറയും അപ്പൊ ഇങ്ങളൊക്കെ ഗേദിക്ക്ണ സമയം വരുന്ന് അപ്പ പറയും എപ് പറഞ്ഞിട്ട് എന്താ കാര്യം ഇത് ഈ ഇതുകൊണ്ടിണ്ട് കഴിഞ്ഞി ഒരു പത്താം ക്ലാസാണ്ട് കഴിഞ്ഞിട്ടിയാ പിന്നെ ട്യൂഷനു ഇതൊന്നുല്ല്യല്ലോ എപ്പളും പോയി വരല്ലോ. ഒക്കെ ഇങ്ങനെ വിചാരിക്കും പിന്നെ വണ്ടിയൊക്കെ ഓട്ടാൻ കഴിയിണോലാണെങ്കില് ആ ന്നാ ആയിക്കോട്ടെ.
ന്നാ ആയിക്കോട്ടെ ന്നാ ശരി ന്നാ ഓക്കെ